ഹലോ ആഹ് അസലാം അലൈക്കും.
വാ അലൈക്കും സലാം
ഉം എന്തെക്കെ വർത്താനം?
പ്രത്യേകിച്ചൊന്നുല്ല അങ്ങനെ പോണു
ഉം
എന്തായി കുട്ടിളൊക്ക ഉണ്ട്. അന്റെ ആങ്ങളേൻ്റെ എന്തെങ്കിലും റെഡി ആയോ? കൊറേ ത് നോക്കാ തൊടങ്ങിട്ട് കൊറെയായില്ലേ?
ആഹ് നോക്ക് ഞാൻ പ്പോ അയിന്റെ വർത്തനം പറയാൻ വേണ്ടി വിളിച്ചതന്നെയാണ്.
എന്ക്ക് തോന്നി അന്റെ കോള് കണ്ടപ്പ അങ്ങനെന്തേല്അയ്ക്കാര അതാ
ആഹ് ആഹ് അതെ കൊറേയായി ഞങ്ങൾ തെരേണ് ഒരു കൊല്ലം പർണമാരിയായി ഓന് പെണ്ണ്എരിന്ന് ഞാന് ഒരുപാട് നമ്പറ് കിട്ടും ഞാൻ വിളിച്ചോയിച്ചോക്കും അപ്പോ ഓല് പറയും ഞങ്ങക്ക് താല്പര്യല്ല പിന്നെ പ് പെണ്ണിന് താല് പര്യല്ല പെണ്ണ് സമ്മയ്ച്ചിണില്ല ന്നൊക്ക പറണ്ടൊഴിഞ്ഞ് മാറാണ് ഇപ്പൊ ങ്ങളാവാത്തോടേയിലൊക്കെണ്ടോ കുട്ട്യാള്
ഞാ ഇങ്ങളെ അനിയത്തിന്നെ വിളിച്ചിരുന്നു ഒരു നാലീസം മുമ്പേയ് അപ്പൊ ഞാന് ഒള്ങ്ങനെ പർഞ്ഞു കാര്യം പർഞ്ഞപ്പോ ഞാന് ഇന്റെ ഓഫീസില്ള്ള ഒരു കൊർച്ചാൾക്കാരോടൊക്കെ ചോയ്ചോക്കി അപ്പോ ഓൽക്കൊന്നുംപ്പ താല്പര്യല്ല താല്പര്യല്ലോൽക്കാണെങ്കില് ഓലെന്നെ ഓളെ ആൾക്കാരെ കണ്ടച്ചും ചെയ്തുണു അപ്പൊ പിന്നെ കിട്ടിയില്ല ഞാഞ്ഞി അവിടേലൊക്കെണ്ടാവാണ് എന്നുണ്ടെങ്കിലും പറിണ്ട്ന്ന് അവളോട് പറഞ്ഞീനു
ഉം ആ ഓള് വിൾച്ച്ന്നേനർ ഞ്ഞിട്ടില്ലേയ് ഞാനിപ്പോ ഇനി പോനെ വരാനായി തൊട്ങ്ങിയേയ് അപ്പൊ എവിടെങ്കിലും ക്ക ണ്ടോ നോക്കട്ടെ എതിയാണ്ട് ഇപ്പ ആരെങ്കിലും അഞ്ചത്യാളായിട്ടോ കുടുംബത്തിലൊക്കായിട്ട് കുട്ട്യാളൊക്കെ ണ്ടാവൂലോ ഞങ്ങൾക്കിപ്പോ പഠിപ്പിച്ചാനൊന്നും കൊഴപ്പല്ല ഇനിപ്പൊരു പ്ലസ് ടു ആയാലും കൊഴപ്പൊന്നുല്ല
ഉം
പ്ലസ് ടു പഠിച്ച്ണ കുട്ടിയായാലും ഓന് പഠിപ്പിച്ചാനൊക്കെ താല്പര്യള്ള ആളാണ് അങ്ങനെ ഡിമാൻറും കാര്യങ്ങളൊന്നുല്ല ഓന് പഠിപ്പിച്ചും പിന്നെ അത്യാ ചുറുക്കുള്ള കുട്ട്യാളൊക്കെ ആയാല് കൊഴപ്പല്ല അങ്ങൻത്തെ കുട്ട്യാളെ കിട്ടാണെങ്കി നല്ലതേന്
ഉം
ണ് ല്ലേ ഞങ്ങളിപ്പോ നാലഞ്ച് അഞ്ചാറ് കുട്ട്യാളെ ഞങ്ങള് കാണാൻ പോയി അതിലിപ്പോ മൂന്ന് കുട്ട കുട്ട്യാളെ ഓനെ വിളിച്ച് പറഞ്ക്കാണ് പിന്നെ ഓൽക്ക് വേ ഓൽക്ക് താല്പര്യല്ല കുടുംബക്കാര നിർബന്ധത്തിന് നിന്നതാണ് ന്നൊക്കെണ് പറയ്ണെ
ഉം
ആ കാലത്ത് ഞമ്മക്ക് പറയാന്തെന്നെ മടിയല്ലേ ഇപ്പൊ കുട്ട്യാക്കൊന്നൊരു മടില്ല കുട്ട്യാളാണ്ട് പറയാണ് പിന്നെ കുട്ട്യാളെന്നെ ചെറുക്കന് വി കുച്ച് പറയാം.
ഉം അനിപ്പത്തെ കുട്ടി ആഹ് ആ നല്ലന്നെണ്. ആഹ് പിന്നെ അതുമല്ലേ ഇപ്പത്തെ കുട്ടിയേൾക്ക് പറഞ്ഞാല് ഓൻക്ക് ഒന്നും ഒരു പേ ടിയൂല്ല. ആരും പേടില്ല. ഓലാണ് ഓല കാര്യങ്ങളൊക്കെ ഇങ്ങനെ തീരുമാനിച്ണത്. ഓല്ക്ക് എങ്ങനത്തത് വാണംന്നുള്ളത് ക്കെ തീരുമാനിക്കാനുള്ള ഇതൊക്കെ ഓൽക്കാണ്. പണ്ട ത്തെ പോലെല്ല. പണ്ട് പറഞ്ഞാൽ പെരക്കാര് എന്താണൊ പറിണത് ആ ഒരു ഇതേന്നു. ഓല് വേർ പ്രത്യേകിച്ച് അഭിപ്രായം ഒന്നും ഉണ്ടാവില്ല ഇപ്പൊ കുട്ടികൾ എന്താണോ പറയണ് അതിനാണ് ഓരോ മീട്ടി നിക്ക പിന്നെ അതും അല്ല ഭയങ്കര ഡിമാൻഡും ആണ് ഇപ്പഴത്തെ കുട്ടികൾക്ക്
പെര വേണം ഏഹ് കട്ടയിട്ട മിറ്റം വേണം പിന്ന എന്താ പറ വേറെ പെങ്ങന്മാർ പാടില്ല വലിയ പെരേം കൂടി മാണം എന്നൊക്കെയാണ് പിന്നെ ഇപ്പോഴത്തെ കുട്ടികളൊക്കെ പറയണത് ഭയങ്കര പോരാത്തതിന് ആണുങ്ങൾക്ക് വിദ്യാഭ്യാസം വേണം ഓല് പഠിക്കണ ഫീൽഡ് ആണെങ്കിൽ ഓല്ക്ക് അയാടെ ഇഷ്ടമാണ് മെഡിക്കൽ ഫീൽഡിൽ പഠിച്ചവർക്ക് മെഡിക്കൽ ഫീൽഡിത്തെ ചെറുക്കൻമാരേ വേണം ഏഹ് ഇപ്പോ ഞാന് ഞാൻ പ ഞാൻ കുറേ നമ്പർ കി വിളിച്ച് നോക്കി പിന്നെ ഞങ്ങൾ മാട്രിമോണി കൊടുക്കാൻ നോക്കി മാട്രമോണിയിലൊക്കെ ആണെങ്കിൽ ഭയങ്കര പൈസയാണ് മാട്രിമോണിക്കാര് പറ പോലരു ഇരുന്നൂ ഒരു എൺപത് നമ്പർ തരും അതിനി നമ്മള് നാലായിരത്തി അഞ്ഞൂറ് നമ്മൾ അടക്കണം എന്നൊക്കെയാണ് ഓര് പ പറയണത്
ഉം ഇപ്പൊ തരണ എമ്പത് അമ്പത് റുപ്യ ഉണ്ടാവും അപ്പൊ പിന്നെ ഓല് ഇണ്ടാക്കിട്ട് അയിന്റെ പൈസ പിടിച്ചണെങ്കിൽ തരക്കേടില്ല ഉം
ആ എൺപത് നമ്പറിന് നമ്മൾ നാലായിരം രൂപ്യ കൊടുക്കേ ഏഹ് അതൊ അവസ്ഥ
ഉം അതല്ല പോന് ഇപ്പൊ പഠിച്ചു വേറെ ഡിഗ്രി ഒക്കെ പോയതല്ലേ അപ്പോ അവിടുന്നൊന്നും ഒന്നും പെൺകുട്ടികളായിട്ട് ഇതൊന്നും ഉണ്ടായി
അത് ഓനാ കുറച്ച് മുമ്പ് അവനൊരു അഫയർ ഉണ്ടായിരുന്നു അപ്പൊ ആ അഫയറിലെ ആ കുട്ടി ഇപ്പോ കല്യാണം കഴിഞ്ഞ് പോയി അതിന് ശേഷം ഓൻ ഓന് അങ്ങനെ കല്യാണായിട്ട് ഒന്നും ഓനങ്ങനെ ചിന്തിച്ചിട്ടൊന്നും ഉണ്ടായില്ല
ഉം
പിന്നെ ഒരു കല്യാണം കഴിച്ചതിനെ ഓന് പെങ്ങമ്മാരായി ഞങ്ങൾ കൊറേ പറഞ്ഞു നോക്കിക്കോ നീ വയസ് കയറും നോക്കിക്കോ അപ്പോ ഓൻ ഒന്നും കേട്ടതും ഇല്ല ഇപ്പോ ഓന് ഇരു ത്താറ് വയസ് ആയി ഇനിയിപ്പോ കുറച്ചും കൂടി കഴിഞ്ഞാല് ഓന് എ പറയിലേ പിന്നെ ആഹ് പിന്നെ വയസ് കയറാൻ പറ്റൂലേ ഇപ്പ നമ്മളെ മാരിന്നൊല്ല നമ്മളിപ്പോ പത്തും പന്ത്രണ്ടും വയസ്സിന് വ്യത്യാസണ്ട്. പിന്നെ രണ്ട് വയസ്സ് മൂന്ന് വയസ്സുള്ളൂ പിന്നെ ഇപ്പം കുട്ടികൾക്കൊ കേറാ റ്റും ചെറുക്കമാര്ക്ക്
ഉം ഇപ്പത്തെ കുട്ടികളാഞ്ഞാല് ഓലെ അതേ പ്രായല്ലേ അങ്ങനെ ത്തോലാണ് നോക്കണത് ട്ട് അതായത് ഒരു ഫ്രണ്ട്സ് ആയിട്ടുള്ള അങ്ങൻത്തെ രീതിയാണാ അതുകൊണ്ടാണ് ഓല്ക് വയസ്സ് കൂടിയാലൊന്നും പറ്റൂല്ല
ആയിനൊന്നും കൊഴപ്പല്ല അപ്പേ ഞാൻ എഞ്ചൊക്കെ കല്യാണംന്ന് പറഞ്ഞാലേ ഞാനൊക്കെ പ പഠിച്ചാ പത്താം ക്ലാസ് പഠിച്ചേക്കന്നെ കല്യാണേനു ഇച്ച്ന്നും കല്യാണത്തിന് തീരെ ഇഷ്ടരുണ്ടാരുന്നില്ല ഇപ്പേ ചമ്മതം ചോയിച്ചിട്ര് നഅല്ലല്ലോ പ അന്നൊന്നും കല്യാണഉണ്ടാക്കിയത് പിന്നെ ആഹ് പിന്നെ അഫ്‌യർ ഒക്കെ ഉണ്ടെങ്കിലും അത് അതൊന്ന് ഞമ്മള് പറയൂലെങ്കിൽ പറഞ്ഞങ്കി അറിഞ്ഞാലും പെരക്കാര് അത് നോക്കൂല്ല അങ്ങനക്ക ലൈനാ അന്നത്തെ കാലം
ഉം ഏഹ് അതല്ലേ യ ഒന്നാമെന്ത് വെച്ചാലെ അന്ന് പർഞാല് ആണുങ്ങള് കൊറവും പെണ്ണുങ്ങള് കൂടുതലേനും ഇപ്പ നേരെ തിരിച്ചാണ് പഷ്
അത് അത് ആഹ് ആഹ് അത് മാത്രോ അല്ല സ്ത്രീധനത്തിന്റതും ഉണ്ടായിനു അന്ന്
ഉം അത് എന്തുകൊണ്ടാ സ്ത്രീധനംണ്ടായത് ന്ന് ആണുങ്ങൾക്കെന്ന ഡിമാൻഡ് പെണ്ണുങ്ങള് ഇഷ്ടം പോലെ ഉണ്ടായിന്നു അപ്പോ അതുകൊണ്ട് എത്രേ നൂറ് പവും കൊടുക്കാനും അൻപത് ലക്ഷം കൊടുക്കാനൊക്ക ആൾക്കള് ത്‌റ് തയ്യാറായിരുന്നു
ഉം ഇപ്പോളും കുട്ടി ആഹ് ഉം പിന്നെ വേറ ഒന്നുണ്ട് അന്ന്ത്തെ പെങ്കുട്ടികക്ക് വിദ്യാഭ്യാസം കൊറവേനു ഏഹ് ഞമ്മളെ ബാവിനെക്കുറിച്ച് ചിന്തിച്ചാനോ അല്ലെങ്കില് ആഹ് പിന്നെ കല്യാണം കഴിഞ്ഞ് പോയികഴിഞ്ഞാ പിന്നെ പഠിപ്പിനെപ ത്യാലോയിച്നൊന്നും കുട്ടിയാക്ക് ഒന്നും സമയല്ല ഇതിപ്പോ പത്താം ക്ലാസ് ത് കഴിഞ്ഞാലോ അല്ലെങ്കി ഒരു എട്ടാം ക്ലാസ്സ് കഴിഞ്ഞാല് പിന്നെ വാപ്പാരെംമ്മാരേം വിചാരം കഴിഞ്ഞു ഇതിനപ്പുറം പഠിപ്പിച്ചാല് വ്വാ ആ കുട്ടിക്ക് വയസേറും അന്ന് അങ്ങനെ അല്ലേ പത്താം ക്ലാസ്സ് വല്യയ പ്രായേന്ന് അന്ന് പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ്ടു എത്തന കു കുട്ടികളന്നെ വല്യയ കുട്ടി ആയീനുവ് പെട്ടിച്ചാതൊക്കാണ് അങ്ങനെ പറഞ്ഞെന് ഒരു കാലേനു അന്ന് ഏഹ് അന്നാങ്ങ അന്നപ്പോ അന്ന് പെങ്ങുട്ടികളെ വാണ്ടിനില ആഗട്ട് പണ്ടൊമ് പൈസേം കൊടുത്ത് കെട്ടിച്ചിനേലും
ഓയിവാക്കി വിടണ്ടൊരു സിസ്റ്റം
ആഹ് അത് തന്നെ പിന്നെ ആഹ് അത് തന്നെ ഒഴിവാക്കി വിടണ സിസ്റ്റം ഇന്ന് നോക്കൂല്ല ഇപ്പോളെ പറഞ്ഞാല് അങ്ങനല്ല ഇപ്പൊ പിന്നെ പെൺകുട്ടിയക്ക് വിവരം വെച്ചു ഓലെ വിവരത്തിനും വിദ്യാഭ്യാസത്തിനും ഒള്ള ചെറുക്കന്മാര കണ്ടുപടിച്ചല് തൊടങ്ങി ഓലെ ബാവിനെ കുറിച്ച് ചിന്തി ച്ചിനോലായി ഏഹ് ഓരോ ജോലി ഇപ്പഴത്തെ കാലത്താണാല് പൈസക്ക് നല്ല ഇതാണല്ലോ രണ്ട് കുട്ടികൾക്കും പണി ണ്ടെങ്കിലെ ഒള്ളൂ ഇപ്പോ ജീവിച്ചാൻ പറ്റിയ അയിനൊക്കെ പ വീട്ടിലെ പിന്നെ ചിന്തിച്ച കുട്ടികള ആവോണ്ടേ കുട്ടികള് പിന്നെ ഒക്കെ ഡിമാൻഡ് പറഞ്ഞത് അതൊണ്ടാണ് അല്ല പറ ത് അല്ല ഞമ്മള് അന്നൊന്നും അങ്ങനെ ചിന്തിച്ചില്ല അതുകൊണ്ട്പ്പോ മ്മക്ക് നമ്മുടെ ഗതി ഇപ്പോ എന്താണ് ഞമ്മക്കിപ്പോ ഒരു ജോലി അങ്ങനെ
അതല്ല നമ്മളന്നാ ചിന്തിച്ചിട്ടും കാര്യല്ല അന്നത്തെ കാലഘട്ടം അങ്ങനെയ്നു ആ ഇപ്പം കാലം മാറുമ്പോ കോലം മാറന്ന മാതിരി ഇപ്പ എല്ലാത്തി മാറ്റം വന്നതാണ് അപ്പൊ നമ്മള് അന്ന് എത്ര ഡിമാൻഡ് കടിട്ടും കാര്യല്ലേ
അയനെല്ലെനു
ഉം
ഞങ്ങളിവിടെ കൊറേ അന്വേഷിച്ചു
ഉം
എന്നിട്ട് ഒന്നും ഇപ്പൊന്നും റെഡി ആയിട്ടില്ല
ഉം ഞൻ എന്തായാലേ ഇന്റെ ഒപ്പം പഠിച്ച ഫ്രണ്ട്സിന്റെ ളാപ്പാന്റെ മക്കളോ മൂത്ത പ്പൻ്റെ അമ്മായിന്റെ അമോന്റെ മക്കളോ അങ്ങനെ ഏതെങ്കിലും പെൺകുട്ടികളുണ്ടോ എന്ന് ചോദിച്ചിട്ടൊന്ന് പറയാ
ആഹ് കുട്ട്യാളൊക്കെ ഉണ്ടാവ്‌വേ കുട്ട്യാളില്ലായൊന്നുമില്ലാ എവിയോടെങ്കിലും ആയിട്ട് ഉണ്ടാവും പക്ഷേ കുട്ട്യാള് ഇനി ഇണ്ടായിട്ടും കാര്യന്നുമില്ല കുട്ട്യാള് അയക്കും കൂടി വേണം
ഉം
കല്യാണത്തിന് അയക്കും കൂടി വേണല്ലോ സമയിച്ച ഇനിപ്പം കൊഴപ്പില്ല ഞങ്ങക്കേ പഠിച്ച പഠിക്കുന്ന കുട്ട്യാളായാലും ഞങ്ങ ഇനി
ഉം അതൊന്ന് അതൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഇങ്ങള് ത്ത് പറഞ്ഞിട്ടും കാര്യല്ല
ആഹ്
ഉം ഉം പ്പയ്ന് കൊറേ വാട്സആപ്പ് ഗ്രൂപ്പും മറ്റേ ഗ്രൂപ്പും അങ്ങനത്തെ ഗ്രൂപ്പുംക്കെ ഉള്ളത് കൊണ്ട് അറ്റങ്ങളെ പണിയൊക്കെ പോയി പോയി
ആഹ് അതന്നെയാണ് ഇപ്പൊ ഈ പോ കൂടെ കണ്ടു പിടിച്ച പിന്നെ കാര്യായിട്ട് പൺുട്ടികളെ ഓൽക്ക്ള്ള ആണുങ്ങളെ കണ്ടപിടിച്ചാണ് ഏ ആ അപ്പൊ അയൽവാസി ആയാലും ല്ല അങ്ങട്ട് കട്ടിച്ചും അങ്ങത്തെ അവസ്ഥ കുട്ട്യാ മതി ഓൽക്ക്ന്ത് മതി അത് എന്നെ ഓല് സ്‌നേ സ്നേഹിച്ചാ അപ്പൊ ഒരു ഗുണുണ്ട് ഇപ്പൊ എല്ലാരും ചെറുക്കമാരോട് സ്നേഹിച്ചാനാ പറയാം
ഉം ചെറുപ്പത്തി എന്നെ പറയണ്ട്
ആഹ് പറയണ്ട് ഈ ചെറുക്കന്മാരെ പണി പോലും നോക്ക കൂല ഏ പണി നോക്കൂല ഇപ്പോൾ ആ കുടുംബമാ ഒന്നും നോക്കൂല ഒൽക്ക അയ്നെ മതിയറുമ്പോൾ പിമ്മിയ അതിനോട് കെട്ടിച്ചു കൊടുക്കും
ഉം
ഇനി പോ ഓന് പണില്ലെങ്കിലും മാണ്ടില്ല ഇപ്പൊ ഇവിടെ തന്നെ ഉണ്ടായി ഈ ഒരു വിദ്യാഭ്യസൊക്കെ ഉള്ള ഒരു പെകുട്ടിയാണ് അതിപ്പോ ചെറുക്കന് പഠപ്പ് തൊന്നും ഇല്ല രണ്ടും ഒരേ പിന്നെ പ്രായക്കാരുണ് എന്നിട്ട് ഓക്ക് ഓനെ മതിയാണാണ്ട് കുട്ടി ഇപ്പൊ പെണ്ണിന് പണിണ്ട് ചെറുക്കന് പണില്ലാതെ ചെറുക്കൻ പെരെയിരിക്കണ്ട് പെണ്ണ് പണിക്കൊണ്ട്
ഉം എന്താ പെണ്ണ് പണി
ആ പെണ്ണ് എന്തോ ഒരു വർക്ക് ചെയ്യണണ്ട് മിടക്ക വിടെക്ക പട പച്ച പെണ്ണാണ് അങ്ങനെ വർക്കും ചെയ്യുന്നുണ്ട് ചെറുക്കന് പണിയൊന്നുല്ല ചെറുക്കന് പഠിപ്പില്ല അയിന അപ്പാ ഓല് ദ്യാഭ്യാസൊന്നും നോക്കണില്ലേ ഇത്പ്പ ഇഞ്ചാങ്ങള പറയുമ്പോ ഓനിപ്പോ പഠിപ്പുണ്ട് എല്ലാം കൊണ്ടും ഒ ഒക്കെ ചെറുക്കനാണ് ഏ അപ്പൊ പോകണ്ടില്ലേ ഇപ്പൊ നീ എന്ത് പേരൊക്കെ ഞങ്ങ ചെറുതാണ് പണ്ടത്തെ വാപ്പ കയറ്റിയ പേരാണ്
ഉം അതെന്താറിയോ നിങ്ങള് ഇങ്ങനെ കല്യാണം അന്വേഷിക്കുമ്പോളേ അവരോട് പറഞ്ഞാ മതി ഇപ്പത്ത പേര ആയിരിക്കില്ല അത് അന്ന അന്നത്തെ കിട്ടിയല്ലോ ഓനും അവന വേ ഇ പരന്നുള്ളതൊക്കെ കറക്ട് പറഞ്ഞോണ്ടിക്കല്ലന്താ വെച്ചാല് പെരെ കണ്ട കണ്ടത് വേണ്ടപ്പോ ആൾക്കാര്
ആ
ഉം
ഏതായാലും ഇങ്ങനെക്കെണെന്ന് ഇനി എവിടെണ്ട് കുട്ട്യാളെക്കെണ്ടെങ്കിൽ ഇതൊക്കെന്ന് പറഞ്ഞൊടുത്തുകാണ്ടേ എവിടേലൊക്കെണ്ടെങ്കിൽ നമ്പറെരൊണ്ടു. ഞാൻ അന്വേഷി ചാണ്ട് റെഡി ആക്കാൻ നോക്കട്ടെ
ഉ, ചോദിച്ചോോക്കട്ടെ ഉ- ഉ എവ് എവിടെലൊക്കെ ണ്ടെങ്കിൽ ഞാാന് പറയാ-
ആഹ ഐക്കോട്ടയ്ക്കോട്ടെ നമുക്ക്ഞ് ഞാന്ന് പിന്നെ വിളിച്ചണ്ട് ഞ്ഞം മ്പർ ണ്ടെങ്കിൽന്തന്റെമ്പേർക്ക് വിട്ടന്നാൽ മതി ട്ടോ ആ ആയിക്കോട്ടൊൽ ശരി ഓക്കെ- ഓക്കെ
പൊ അച്ചാ ന്ന്